പറയൂ ഓ കേൾക്കുന്നുണ്ട്
മഴ കണ്ടോണ്ടിരിക്കുവ
ആഹാ ഞങ്ങളിന്ന് രാവിലെ എണീച്ചപ്പ മഴ ഉണ്ടായിരുന്നു ഒരു ആറരക്കെ ആവുമ്പോ ഇപ്പല്ല്യ പിന്നീട് മഴണ്ടായിട്ടില്ല്യ
ആഹ് ഇവിടെപ്പത ഇങ്ങനെ തോളിയോണ്ടിരിക്കണൂ
ആഹ് ആഹ് ചായകുടിക്കെ കയ്ഞ്ഞോ
ചായുടൊക്കെ കഴിഞ്ഞു കുടിച്ചില്ലേ
ആഹ് ചായുടൊക്കെ കഴിഞ്ഞു ഇതെല്ലാവരും കുടിച്ചു കുടിച്ചു
ആഹ്
എന്താ അവള് പറയുന്നേ
അവള് പാട്ട്പാടാ മിണ്ടല്ലെടി
ഉം നന്നായി കേക്കുന്നുണ്ട് പാട്ട്
വേറെന്നാ
ഉം ഉം ചായുടൊക്കെ കയ്ഞ്ഞോ സ്പെഷ്യലൊന്നുംല്ല്യ സ്പെഷ്യലല്ല അമ്മളെ ഇടിയപ്പം
ഓ ഇതീക്കൊര് കോള് വരുന്നുണ്ട്
ആഹ് ആഹ് രാവിലെ രാവിൽത്തെ ചായുടി മാത്രേ കഴിഞ്ഞിട്ടുള്ളൂ
ന്നാ കറി
കിഴങ്ങ് കറിണ്ടാക്കി ഇഷ്ടു
ഓഹ് ഇടിയപ്പ ത്തിന് പൂരിക്ക് ഇഷ്ടു അടിപൊളിയാണെന്ന് പറഞ്ഞു ഓഹ്
ആഹ് ആഹ് ഇത് ഇഷ്ടു പറഞ്ഞ് കഴിഞ്ഞാലേ മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി
ഓ ഉരുളക്കിഴങ്ങ്ട്ട്
ആഹ് ഉരുളക്കെിഴങ്ങും തേങ്ങാപ്പാലും കൂ മറ്റേല നമ്മള് തേങ്ങാപ്പാല് ഒഴിക്കില്ലല്ലോ ഏഹ് ചപ്പാ എല്ലാംന്താ ഭൂരിക്ക് ഇണ്ടാക്കുമ്പോ ആണോ
വേറെനാ
ചെറിയ ആള് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉച്ചക്കത്തി തുടങ്ങണള്ളൂ
കുറഞ്ഞില്ലേ
എന്ത് ജലദോ ഇതോ അലർജിയുടെെ ഇല്ല അലർജിയുടെ കുറഞ്ഞിട്ടൊന്നും ഇല്ല ഇതാ ആവി പിടിച്ചുകൊണ്ടിരിക്കയപ്പോ.
ഓ ഇനലത്താണ് ഇത്തിരി കൂടിയ തോന്നുന്നു സൈണ്ടൊക്കെ
കൂടണോ ചെയ്തത് എനിക്കൊരു ആശ്വാസം ഉള്ള പോലെ തോന്നുന്നു കാരണം ഇന്നലെ വൈകീട്ട് ഞാന് ഒന്ന് ആവി പിടിച്ചു അപ്പൊ ഇത് ഒരാശ്വാസം ഉള്ള പോലെ തോന്നണ് ഉം പിന്നെ ചെറിയാള് ഇന്നും പോയിട്ടില്ല അവിടെണ്ട്.
ഓഹ്
ഉം ഉം
എന്തിനാ അവള് വാശി പിടിക്കുന്നത്
മഴ
മഴ കാണാനോ മഴയത്ത്റങ്ങാനോ അയ്യോ മഴ പെയ്താൽ തന്നെ ഇവിടെ ജലദോഷം വരണ്
ഉം
ഉം
അവള കയ്യിലുള്ള വള ഊരിട്ടേ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തി ഇടുമ്പോ അങ് താന്ന് പോകുവല്ലോ
ഉം ഉം
നല്ല കളിയാണ് നല്ല മഴക്കാറുണ്ട് പിന്നെ ഇങ്ങനെ തൂളി നിൽക്കുന്നണ്ടേ ആകെ വെള്ളം നിൽക്കുന്നുണ്ട്.
ആഹ് ആഹ് എന്തായിരുന്നു നിനക്ക് കടി ചായക്ക്.
എനിക്ക്ന്ന് പുട്ട്
ഓഹ് പുട്ടും കടലക്കറിയു ല്ലേ
ഉം ഉം പഴോ ഉണ്ട്
ഉം ആഹ് ആഹ് ഉച്ചത്തോക്ക് ഉള്ളതായോ
ഉച്ചക്ക്ക്ക് ചോറായി കറിണ്ട് വെണ്ടക്ക കറി.
ആഹ് ആഹ് കാക്ക കൊണ്ട്പോവോ
ആഹ് കൊണ്ടോവും കൊണ്ടോവും
ഓഹ് അപ്പൊ രാവിലെ ആവുന്നുണ്ടാവൂല്ലേ ഫുഡ്
ഉം ഉം
ഉം അത് കഴിഞ്ഞ പിന്നെ പ്രത്യേകച്ച് പണിയൊന്നും ഇല്ലല്ലോ ല്ലേ
ചോറ് പിന്നെ അവർക്ക് കൊണ്ടകാനുളത് നമ്മള് പെട്ടന്ന് ആക്കും. പിന്നെ നമ്മളത് ഇങ്ങനെ
സാവധാനം
ഉം
ആഹ്
ഇവിടെ ഉം ഉമ്മാന്റെമ്മ ഉണ്ട് ഉമ്മാന്റ ഉമ്മ നമ്മടെ വീട്ടിലല്ല അവര് തറവാട്ടിലാണ് പക്ഷെ അവർക്കുള്ള ഫുഡ് ഇവിടുന്നാ കൊടുക്കാറ് അപ്പൊ അതിന് നല്ലെ ആഹ് നല് നമ്മടെ നാടൻ ഫുഡുകൾ എന്തെങ്കിലും വേണം ഈ ചേമ്പ്ന്നണ്ടോ
ആഹാ അല്ല അവര് ഫുഡ് കൊടുക്കില്ലേ
കൊടുക്കും അത് കഴിക്കു ഈ പ്രായായില്ലേ
ആഹ് ആഹ്
അപ്പൊ അവിടുന്ന് കഴിക്കൂല അമ്മായിൻ്റെ അടുത്ത്ന്ന്
ആഹ് നിന്റെ ഉമ്മക്ക് പണികളൊക്കെ ചെയ്യാൻ മേയിക്കൊ ഹെൽപ് ചെയ്യാൻ മേയിക്കോ
എന്റെ ഉമ്മെന്നെ ആണെല്ലാം ചെയ്യാറ്
ആണോ കൊഴപ്പൊന്നുല്ല്യ അപ്പൊ ല്ലെ
അടുക്കള പണി അടുക്കള ഭരണം
ആഹ് ആഹ്
വേറെങ്ങനാ
വേറെ എന്താ അങ്ങനെ പോണു ഇന്നലത്തെ പോലെതന്നെ മടി പിടിച്ച് ഇന്ന് രാവിലിയും കുറച്ചേരം കെടന്നു
അപ്പൊ
പഷെങ്കി ഫുഡ് ഉണ്ടാ ക്കായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കായിരുന്നു പക്ഷെ ആ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എടോ ഉച്ചയമ്പളേക്ക് ഒക്കെ തണുക്കും ഇപ്പൊ ഊ ചോറൊക്കെ നമ്മള് വെച്ചെച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കില് ആഹ് ചോറൊക്കെ വെ ചേച്ച് കഴിഞ്ഞ ആഹ് അതൊക്കെ തണുക്കും അവ ഹസ്ബൻഡിനാണുണ്ടെങ്കി എല്ലാം ചൂടോട് കൂടി വേണേനി പിന്നെ കറി ഇണ്ടാക്കിയെട്ക്കാൻച്ചാ ശരി നമുക്ക് ആ കറി ആഹ് കറി ചൂടാക്കാന്ന് വയ്ക്കാം പക്ഷെ ഈ തോരനൊക്കെ ഉണ്ടാക്കു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെട്ക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീം ചൂടാക്കണം പിന്നെ ചോറ് ചൂടാറും തണുപ്പാവും. അപ്പൊ അത് കാരണം ആ സമയത്ത് ത്ത് പ്രത്യേകിച്ച് ഒരു പണിയില്ല. അങ്ങനെ പിന്നെ പഠിക്കാനുണ്ട്. പി എസ് സി പക്ഷെ മടിയാവാണേ ഞാൻ രാവിലെ ആ ഒരു സമയം ഉറങ്ങാനാ തോന്നുണ്.
ആഹ്
അതാപ്പൊ ഞൻ ന്ന് രാവിലെ ഹസ്ബൻഡിന്റെട്ത്ത് പറഞ്ഞത്. ഇതെന്താ മഴക്കാലായിട്ടണോ രാവിലെ ഒരു മടി
മഴക്കാലായിട്ടെന്നെ ആവും.
ഏ ഹ് രാവിലെ ഒരു മടി. ചെരുപ്പൊക്കെ ഉൂരിട്ടിട്ട് വീടിന്റെറെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ കാലൊക്കെ ഭയങ്കര തണുപ്പ്.
ആഹ് ഇനിയിപ്പോ ഇവിടുന്ന അങ്ങട് അങ്ങനെന്നെ ആവും. ഇതുവരെ മഴ ഇണ്ടന്നുണ്ടെങ്കിലും അത് അതുപോലെ അങ്ങനെ സ്ഥിരായിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ പെയ്തെങ്കിലല്ലെ ഉള്ളൂ.
ആ പിന്നെ ഈ അലർജി ഉള്ളതോണ്ടെ ചൂട് കൊറവാണ് തണുപ്പാണ് കൂടുതല്. അതുകൊണ്ടാണോ എന്തൊ അറിയില്ല്യ തണുപ്പാണ് കൂടുതൽ. ചൂട് തീരെ അനുഭവ ഇപ്പ ചൂട് കാലത്തൊന്നും ൻക്കി ക്ക് ഫാനില്ലാതെ ഞാൻ കടന്നിരുന്നത്.
ഓ
പ്പൊ എത്ര ചൂടുണ്ടെങ്കിലും ഇനിക്ക് ഫേൻ വേണ്ട. കാരണം ഈ അലർജി ഉള്ളതൊണ്ടാണത്. അതോണ്ട് ഇപ്പോ ഈ തണപ്പും കൂടെ വന്നോക്കുമ്പോ തണുപ്പ് കൂടുതലടിക്കാ തോന്നണ്.
എന്താ അവള്ടെ സൗണ്ടൊക്കെ പോയല്ലോ. മഴേത്തിറങ്ങിയാ?
ഇല്ല ഞാൻ അകത്തിട്ടടക്കും.
ആഹ്
ച്ചി കണ്ടൊണ്ട് വന്നാല് ഇത് എന്റെ കൈയും കാലും വെട്ടിയിടും.
അല്ല അപ്പൊ വാതിൽ അടച്ചിട്ടോ?
ആഹ്
അപ്പൊ കരയില്ലേ ഓള്.
അവിടെരുന്ന് ഞൻ പുറത്തിറങ്ങി ഞാന് ആ തിണ്ടിലൂടെ അങ്ങനെ നടക്കണ്. അവളകത്തണ്ട്
അ ക്കരയുന്നില്ലേ?
അവിടെ കരയുന്നുണ്ട്. ഇമ്മച്ചിണ്ട് അവിടെ
ഉം
പിടിച്ചാ കിട്ടൂലന്നേ.
ഏഹ് പിന്നെ മഴയല്ലേ മഴയ
ആഹ് പനിയാണ്. പനി ഇപ്പ ഒന്ന് കുറഞ്ഞേള്ളൂ. ഇ പനി വിടിച്ചിട്ട് ഇന്ന് കഴിക്കുന്ന കൊച്ചാണെങ്കി കുഴപ്പമില്ല.
ആ ഈ വിളക്കല്ലേ പനായിട്ട് ഹോസ്പിറ്റലായിരുന്നത്.
ആഹ്
ഉച്ചക്ക്പ്പൊ എന്താ റെഡി ആയിന്നാ പറഞ്ഞത്. ഫുഡ്ണ്ടയ്ക്കറിയില്ലേ
വെണ്ടയ്ക്ക കറി വെച്ചു. പിന്നെ ചോറണ്ട് ക്യാബേജ് തോരന ഉണ്ടോ.
എനിക്ക് ഇന്നലത്തെ കറി ഇരിപ്പണ്ട്. മറ്റേ കോവ ക്യ ണ്ട്. ഇന്നലെ ഒരു വീഡിയോ അങ്ങനെ കണ്ടുപ്പോയ്ക്ക എന്താണ് ചോപ്പ് ചെയ്തിട്ട് വെക്കുന്ന ഒരു വീഡിയോ. തോരം പോലെ
ഓ
പിന്നാ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ വെ നോയില്ല. ഞാന ഇത് റണ്ടിൽ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നീളത്തിൽ ചെയ്ത് കിഴിട്ടുണ്ടാക്കും. അങ്ങെണ്ടാക്കിയിട്ടുള്ളൂ. കഴങ്ങ ഇട്ടിട്ട് മസാലയക്കെ ഇിട്ട് അങ്ങനെ ഉണ്ടാക്കും.
ആഹ്
പിന്നെ റൗണ്ടില് കട്ട് ചെയ്യുമ്പോ വെറുതെ ഉള്ളി അഹ് അല്ല വെറുതെ കടുക് ഇട്ടിട്ട് വറവ് ഇട്ടി ട്ട് അങ്ങനെ ഉണ്ടാക്കും ഇത് ഇന്നലെ ഉണ്ട് ഒരു വീഡിയോയില് കാണുന്നു ചോപ്പെയ്തിട്ട് ഉള്ളീം സവാളേം അതും കൂടെ ചോപ്പെയ്തിട്ട്
ആഹ്
പിന്നെ തേങ്ങേം ജീരകോം പച്ചമുളകും കൂടെ ചതച്ചിട്ട് ഇടുന്നത്
അറിയത്തില്ല കൊള്ളാവൂന്നാവൊ ഇവട ഇരിപ്പുണ്ട് അതാപ്പൊ ഞം പറയാൻ കാരണം
ആഹ് അപ്പോ ഇന്നലെ ഏതായാലും ആഹ് വീഡിയോ കണ്ടോക്കുമ്പോ ഓഹ് നാളെപ്പോ ഏതായാലും കോവയ്ക്കല്ലേ എപ്പളും ഇങ്ങനെ അല്ലേ ഇണ്ടാക്കല് ഒന്ന് ഒരു തവണ ഇണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നാ ഇന്ന് ഇണ്ടാക്കി നോക്കണം പക്ഷെ ഇണ്ടാക്കണെങ്കി ഒക്കെ ഇതന്നേണ് രാവില ഉണ്ടാക്കുമ്പഴ്‌ ത്തില്യ ആ ഒരു പതിനൊന്നരക്ക് ശേഷേ എറങ്ങാൻ പറ്റൂ
അല്ലാടത്തും അങ്ങനെ തന്നെയ മഴ തണുപ്പായ പിന്നെ ഫുഡ്
അല്ല ഇവ്ടെ തണുപ്പാണെങ്കിലും അല്ലെങ്കിലും അതെ സനിയന് ചൂട് വേണം
ചൂട് വേണം ഞാ ഇവിടെ ഹസ്ബൻഡും മെജിന ഇങ്ങന ചീത്ത പറയും
മ്ഹ്
തണുപ്പില്ലാ ചൂടായ്ക്കാത്തോണ്ട്
ഞാൻ ആ ജോലിക്ക് പോണ സമയത്തന്നെ എടുത്ത് ചൂടാക്കാൻ മടിച്ചിട്ട് എടുത്ത് ചൂടാക്കേയില്ലേ
ഞാന് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്കായി
ഓഹ്
അത് കാരണൊക്കെണെ ഏറെ ജോലി നിർത്തിയത്
ആഹ് പിന്നെ ആരെങ്കിലൊക്കെ വീട്ടില് വേണം
അതെ ആഹ് വീട്ടില് ആരെങ്കിലും വേണം നമുക്ക് ജോലിക്കൊന്നും പോണോണ്ട് വലിയ കൊഴപ്പല്യാ
നമ്മള അമ്മമാരോ അങ്ങനെ അ
അതെ ആഹ് ആഹ് ഇപ്പൊ നിനക്കൊക്കെ പോവാൻ കൊഴപ്പല്ല ഇനിപ്പോ കു ട്ടി സ്കൂളിക്ക് ആക്കിയാലും കുട്ടി വരുമ്പൊളേക്കും വീട്ടില് ആളുണ്ട് ഇത് ആളില്ലാത്തത് കാരണെ അവര് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഒള്ള ഒരു ഇതാണെ പിന്നെ ഈ ഒരു പ്രായല്ലേ നമ്മള് ശ്രദ്ധിക്കേണ്ടതും
ആഹ്
അപ്പം നമ്മള് നമ്മടെ കാര്യം വെച്ച് പോയി കഴിഞ്ഞാൽ ചെലപ്പോൾ കുട്ടികളുടെ കാര്യം കഷ്ടാവും
എപ്പ
മ്ഹ്
വേറേനാ
വേറെന്താ ഇങ്ങനെ പോണ്
എന്തോ ചോദിക്കാൻ കൊടുന്നനെ മറന്നുപോയി
ആഹ് ആഹ്
വീട്ടിക്ക് വിളിക്കാറില്ലേ
ഓഹ് ഒണ്ട് ഒണ്ട് വിളിക്കാൻ സമയായിട്ടില്ലിയോ ഇപ്പൊ കൊറച്ച് കഴിഞ്ഞാ ഇങ്ങനെ വിളി വരും അവിടുന്ന് അച്ഛനും അമ്മയും വിളിക്കും മറ്റോടത്തിന്ന് അമ്മ വിളിക്കും
ആഹ്
വിളി വരുന്നേ ഉള്ളു
ആഹ്
ഉം പിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ ഫ്രണ്ടാരെങ്കിലും
ആരും വിളിക്കാറില്ല ആരും വിളിക്കാറില്ലാന്ന് പറഞ്ഞാ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് എപ്പഴ്‌ ആഹ് കോൺടാക്റ്റും ഇല്ല നമ്മുടെ ഗ്രൂപ്പിലന്നെ കേറാറില്ല
ഉം ഒരു ഗെറ്റ് ടുഗതറൊക്കെ വെക്കൊക്കാണെന്നുണ്ടെങ്കില്
ആഹ് ഇത് ആര് വെക്കുന്നേ
ഉം ഉം അന്ന് പിന്നെ യദൃച്ചികായിട്ട് അന്ന് അങ്ങനെ അങ്ങ്
ന്നുല്ല
ഏഹ്
വെക്ക്ൺങ്കി നന്നായിര്
ആഹ് അതാ പർഞ്ഞതേ അന്ന് പിന്നെ യാദൃശികായിട്ടങ്ങ് വെച്ചു അതോണ്ട് ഉം അ ത് കൊണ്ട് എല്ലാവരിം കാണാം പറ്റി
ആഹ്
ആവി പിടിച്ച് ട്ടെ ആവി പിടിച്ചപ്പൊ ഒരാശ്വാസം ആഹ് സൗണ്ടിനൊക്കെ ഒരാശ്വാസം ഒരു ആശ്വാസം വന്നു
ചോറ് വെച്ച്ട്ടാ ഊറ്റിച്ചേ
ആഹ് അതെ അതെ അതെ ആകെ കുളിച്ചു ഞാന് വെയെർത്ത്ട്ടേ
ആഹ്
പിന്നെ സൗണ്ടും ഒരാശ്വാസം ആവൂ ആഹ് ശെരിയാടാ ഞാ വിളിയ്ക്കാ
അ